ഹലോ ആ ഓ സുഖായിട്ട്പോന്നു എന്തൊക്കെയാവിടുത്തെ വിശേഷം? ആ ആ ഫുഡൊക്കെകഴിച്ചോ?
ആ ചായോടിയൊക്കെങ്ങനെ ഇപ്പൊ കഴിഞ്ഞുണീച്ചുണൊള്ളോ.
ഞ്ഞിപ്പോ സ്കൂള് മദ്രസ്
ചായ ഏ ഇങ്ങളെചായൊടി കഴിഞ്ഞോ? ഏ ഇല്ലല്ല ന്ന് ഞായറാഴ്ചയല്ലേ ലീവാണല്ലോ.
ഓ ഇപ്പോസ്കൂളൊന്നുല്ലെന്ന് പറയാം
ഞായറാഴ്ചയല്ലേ അപ്പൊലീവല്ലേ?
അതെ.
ആഹ ഒരാൾ അയിൻരണ്ടുവെയസ്സ
എന്താ?
ഓന് ചെറിയ കുട്യാണ്. ഹലോ കേക്കണില്ലേ കേൾ ക്ക്ന്ന്ല്ലേ
ആ ചെറിയാളാണോ?
ആ അതെ.
ഒ ഒ ഒ ശരി എത്ര വയസായിട്ടുണ്ട്?
ഓന് രണ്ടുവയസ്സ്.
ഓ ഓ ആഹ ശെരി പോവാനൊന്നും ആയിട്ടില്ലല്ലോ?
ഏ ഇല്ല എല്ലായീസും ഒരേപോൽത്തന്നെ
ഏ?
എല്ലാ ദിവസവുഒരേപോലെ
ആഹ ആ അതെഅതെ മം ശരി
മഴണ്ടവിടെ ചായക്ക് പുട്ടുംകടലിണ്ടാക്കീന്
ഹ ഓ നി ഇവിടെ ഇന്നലെ ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അവര് ഇന്നലെ രാത്രി കൊണ്ടോന്ന ഫുഡിന്റെകൊറച്ച് ബാക്കിണ്ടായിരുന്നു അതങ്ങട് കഴിച്ചു വേറെണ്ടാക്കേണ്ടി വന്നിട്ടില്ല മഴ ഉണ്ടൊന്നെച്ചാൽ ഇന്ന് രാവിലെ മഴ ഇങ്ങനെ ചെറുന്നനെ ഇണ്ട് പക്ഷെ നല്ല രീതിയിൽ അങ്ങോട്ട് പെയ്യണ ല്ല എന്ന ചെറിയ രീതീല് ഇണ്ടിണു ആ അങ്ങനെയണ് ഉണ്ട്ള്ള അവിടെ എങ്ങനെ
ഇവിടെ രാവിലെ ഒന്ന് നന്നായിണ്ട് പെയ്തു അപ്പൊ ഇങ്ങനെ ഒരു പാറ്റല് പോലെ നിന്നിട്ടുല്ലന്നാ പെയ്യ്ണുല്ലാർഞാതിരി
ഇങ്ങനെ നിക്കാണ്
ആ ഒരു വെൾച്ചല്ലാ
അതെ അതെ ആ രീതിയെന്നേണ് വടിം
ആ പക്ഷെ ജൂണിന്റെ സംബന്ധിച്ചുള്ള മഴൊന്നുംല്ല ഇപ്പം മയക്കാലം സംബ്
അത് ശരിയാ പെയ്യുന്നന്നങ്ങട്ട് പെയ്യുംന്നേള്ളൂ അല്ലാത് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇന്നലൊക്കെ നല്ല ചൂടാണല്ലോ ആ ഇന്നലെയൊക്കെ നല്ല വെയിലാണ് അതെ അതെ അതെ ഇന്നലെയൊക്കെ നല്ല വെയിലാന്ന് പറയായിരുന്നു പിന്നെന്താ എവിടെ നിങ്ങളടെ വീട്ടിലാണോ
അല്ലേ ഹസ്ബെൻ്റിൻ്റെ വീട്ടിലാ
അതെ ഓ ശരി പണികളൊക്കെ കഴിഞ്ഞോ ന്നട്ട് പണികളൊക്കെ കഴിഞ്ഞോന്ന് ച്
ഇല്ല ചായ കുടിച്ച്ങ്ങനെക്കാ മയി ആവുമ്പോ ഒരു മടിയാണല്ലോ
ആ അതെ ഒരു മടുപ്പാണ്
ചക്കൊന്നും ഉചേക്കൊന്നും ഉണ്ടാക്കണ്ടാരിച്ച് കല്യാണൊക്കണ്ട് അപ്പ ഇങ്ങനെ
ആ ആ ആ അങ്ങനായാ പിന്നെ നമുക്ക് കൊറെയൊക്കൊരു ഫ്രീ ആയിട്ട് ടൈമ് കിട്ടും ഈ അടുക്കളപ്പണി കൊറഞ്ഞാ തന്നെ അത്യാവശ്യം ടൈമ് കിട്ടുവല്ലോ നമ്മുക്ക്
അപ്പൊ അതിങ്ങനെ വൈകിങ്ങനെ കുത്തർക്കാ ചായട്ച്ച് മട്ച്ചിങ്ങനെ കുത്തർക്കാ
ആ അത് ശരി അതെ അതെ പിന്നെ അല്ലെങ്കിൽ തന്നെ ചില ദിവസങ്ങള് നമുക്കൊരു മടിയായിരിക്കും ല്ലോ ഈ മഴയ്ള്ള ദിവസം പ്രത്യേകിച്ച് നമുക്കരു മടിയായിരിക്കും വെയില്ള്ള ദിവസാണെ ഞാങ്ങനെ വിചാരിക്കും വെയില്ള്ള ദിവസ് ദിവസാണെങ്കി ഇൻ്റെ അലക്കലൊക്കെ എങ്ങനെ പോയാലും ഒരു ഒമ്പതരൻ്റുള്ളില് ഞാൻ കഴിക്കും കാരണം വെയിലാണ്ന്ന്ള്ള രീതീല് മഴള്ള ദിവസാണെങ്കി അത് പന്ത്രണ്ട് മണി ആയാലും
ആ എൻക്കൊരു മടിയ തണുപ്പും എറങ്ങാനും നനയാനൊക്കെ മടിയായിട്ട്
പിന്നെ നമ്മുക്ക് ടൈമ് പോകുന്നത് മനസ്സിലാവൂല്
ആ അതാണ് എല്ലൊം ഒരേ പോലെല്ലേ
ആ അപ്പൊ പിന്നെ അങ്ങനെ ഇങ്ങനെ മടിയായി നിക്കും ചെയ്യും
ഇന്നട്ട് ഉച്ചക്ള്ളൊക്കെ ആക്കാൻ തൊടങ്ങിയോ
ഉച്ചക് ഞാനിപ്പം ഇന്റെ വീട്ടില അപ്പം അപ്പം പിന്നെ നമ്മളൊന്നും അറിയണ്ടല്ലോ അങ്ങനെ ആ ഞാൻ പം ഇന്നലെ വന്നതേനു മോക്ക് ഇന്ന് മദ്രസ്ല്ല അപ്പോ ഇന്നലെ ഇങ്ങോട്ട് പോന്നു ഇഞ് പ്പന്നങ്ങോട്ട്ന്നെ പോവണം ഇന്നാലും ഒരോസെങ്കിലും കിട്ടു ഇങ്ങനെയൊക്കെ തന്നെ എന്നെങ്കിലും ഒര് ദിവസം ഒഴിവിന് കാത്തു നിക്കണം ഒന്ന് വീട്ടാക്ക് വരണെങ്കില്
ആ സ്കൂളും മദ്രസുണ്ടായ അയിനൊന്നും ഒയിവുണ്ടാവൂല്ല
മ്മ് സത്യായിട്ടും മ്മ് അതാണ് അമ്മക്ക്ങ്ങനെ പൂതി വെച്ച് നിക്കാ വീട്ട് പോണം വീട്ട് പോണം ന്ന്ല്ലേ ഇൻക്കോ ഞാനിപ്പം കൊർച്ചായി വന്നിട്ട് അപ്പൊ നമുക്ക്ങ്ങനെ എടക്കൊന്ന് വന്ന് പോയാഞ്ഞാലും ഒരെടങ്ങാറാണെ അതൊരു ഇടങ്ങാറാണല്ലോ
ഉം
പിന്നെ നിങ്ങള് വീട്ടിലൊക്കെ പോവാറില്ലേ
അതൊക്കെയിണ്ട് ഇപ്പൊ ചെറിയ കുട്ടിയാണ് കൊറച്ച് ദിവസൊക്കെ നിക്കാ
ആ ആ കയ്യൂലല്ലോ അതെ ആള് ഹസ് ഹസ്ബൻ്റ് നാട്ടിലുണ്ടോ
ആ ഇണ്ട് അതുകൊണ്ട് അത്രയും കഴിയുല
ആഹ അതാ ചോദിച്ചേ ആഹ അതെയ അങ്ങനെയുള്ളവരൊക്കെ അധിക അവര അവരു എന്റെ വീട്ടിലേല്ലാം പോയി നികുവല്ലോ സുഖാണ് ആഹ ആഹ അത് ശരി
എന്റെ കസിൻസ് ഒക്കെ ആണെങ്കിൽ പതിനഞ്ച് ദിസം ദിവസൊക്കെ നിക്കും ഒരു മാസൊകെ നിക്കണല്ല അത് കാണുമ്പോ പൂതിയാവും ചെയ്യും
പിന്നെപ്പോ ഞാൻ വിചാരിക്കും ചിലവരുണ്ട് അങ്ങനെ പതിനഞ്ച് ദിവസൊക്കെ നിന്നിട്ട് പക്ഷെ ഒരു വ ഒന്നര രണ്ടു മാസത്തോളം അവിടെ നിക്കണോല്ലേ അതിലേറെ നല്ലത് ഇതാന്ന് തോന്നുന്നു കാരണം അപ്പൊ നമുക്ക് ഇടക്കൊ ഒന്ന് വന്ന് പോകാനുള്ള ഒരു ഇതുണ്ടല്ലോ
ആ അതാണ് ഇത് ഇടക്കിടക്ക് പോകും ഒരാഴ്ച എന്നാലും ക്കൊന്ന് പോയി പോരന്ന് കെട്ടിയതാണ്
ആഹ അതെ ശരി വീട്ടിലെല്ലാരും ഉണ്ടോ ഇവിടെ
ഏ ഹസ്ബൻറിന്റെ വീട്ടില് ഉമ്മ അപ്പാ പിന്നെ ഒരു നാത്തുണ്ട് ഒരു ഇപ്പൊ ലീവ് ആണല്ലോ ഇന്ന് ഇപ്പോ ഇന്നക്ക് ഇന്നൊരു കല്യാണമുണ്ട് അതിനൊക്കെ കണ്ട് വരല്ലാണ്
ആ മാരേജ് കഴിഞ്ഞതാണോ ആൾടെ
ആഹ്
ആ ശരി ഏ അപ്പൊ നിങ്ങള് രണ്ട് മക്കളന്നെ ഉള്ളൂ അവിടെ
ആ ഇവിടെല്ല രാ മൂന്ന് മൂന്നു പേര് രണ്ട് പെണ്ണ് ഒരു ആണായിട്ട്
അങ്ങനെല്ലേ ഉം ഉം ശരി പിന്നെ എനിക്ക് രണ്ടാള് എന്റെ വല്യ മോള് നാലില് പഠിക്കുന്നത് ചെറിയ മോളിപ്പോൾ അംഗനവാടി പോലെ തുടങ്ങി ട്ടിണ്ട് ഉം
പിന്നെ എന്താ എവിടെക്കെ പോവണ്ടോ
ഇന്നിപ്പോ ഇൻഷ അള്ളാ ഞങ്ങള അവിടെലൊക്കെ ഒന്ന് പോണംന്ന് അങ്ങനെ ദൂരത്തോട്ടല്ല ഈവനിങ് ചായ കുടിക്കാന്നുള്ള രീതിയില് ആഹ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കണ്
അതൊരു രസല്ലേ ലീവാകുമ്പൊക്കെ പോണ്
ആണ് ആ പിന്നെ നമ്മുടെ വീട്ടിന്ന് കൂടി ആവുമ്പോ നമുക്കൊരു നല്ല സ്വാതന്ത്ര്യത്തോടെ പോവായി ഇ നേരം വൈകിയാലും പ്രശ്നല്ല അങ്ങനെയും പോവാലോ ആ അപ്പോ അങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴാണ് ഇന്ന് രാവിലെ മുതലേ മഴയാണ് അത് പറഞ്ഞിരിക്കയായിരുന്നു ഞങ്ങളെല്ലാവരും ഇന്നൊന്ന് എടക്ക് വിചാരിച്ചാ ഇന്നലെ നല്ല വെയിലാണല്ലോ ഇന്നലെ വെയിലാണ് ഇന്നലെ ഞങ്ങള് പറഞ്ഞ് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരു ആറേ മുക്കാലിന് പിന്നെ ഒരു ഏഴു മണി ഏഴര ആവുമ്പോ പോയി പിന്നെ നമുക്ക് വേഗം ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരും അപ്പൊ ഇന്നാകുമ്പോ കുറച്ച് നേരത്തെേ ഇറങ്ങിട്ട് കുറച്ച് നേരം വൈകീട്ട് കേയറിയാലും വലിയ പ്രശ്നല്ലല്ലോന്നൊക്കെ പറഞ്ഞിട്ട് അന്നേക്ക് ആക്കിയത്
അപ്പം മയി ഇ ഇപ്പൊ ഉച്ചകഴിഞ്ഞിട്ട്
ആഹ എന്ന് വെച്ച് അതെ പിന്നെ അതുപോലെ നമ്മടെ അവിടെ അടുത്തെ
കും പിന്നെണ്ട് വെയിൽ ഒറച്ചിക്കുന്നാണ്
ഒന്ന് വെയിലൊറച്ച സുഖായിരുന്നു മറ്റത് ഈ നമ്മളിപ്പോ ബസ്സില പോവാം വിചാരിച്ചു ശരി അതൊക്കെ ഭയങ്കര ഈ കുട്ടികളെയും മക്കളെ ഒക്കെ കൊണ്ട് പോകുമ്പോ ആഹ നല്ല പണിയായിരിക്കും എന്നാലും രസമാണ് വീട്ടിലെങ്ങെരിക്ക
ആഹ ശടക്കൊക്കെ ഔട്ടി ആകുമ്പോളെ
ആ അതെ നമ്മുടെ മൈൻഡ ഒന്ന് സെറ്റ് ആവുള്ളൂ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടീട്ട് മറ്റ നമ്മള് ഇപ്പ ഓര ടെഷന്റെ ഇടയിലും നമ്മിപ്പോൊ ഒരു വീട്ടിലന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയ ടെൻസ് നുക്ക് ഉണ്ടാവല്ലോ അതൊക്കെ ഒന്ന് പോയി നമ്മൊന്ന് ആ് അത്രയും അതാണ് അപ്പൊ വിചാരിക്കുണ്ട് വന്നേരം നീ മഴയാണേലും അല്ലേങ്കലും പോണം എങ്ങനെ
ഫാമിലി എല്ലാരും ജോയിൻ ആയിട്ടണ ഏയ്
വിചാരി ഫ്രണ്ട്സ് ആയിട്ട് ഇപ്പോ ഫ്രണ്ടിന്റെ വീട്ടിലോട്ടു പോണ വിചാച്ചിരുന്നു അവള് പ്രഗ്നന്റ് ആണ് പക്ഷെ നമുക്ക് വേറെ ഗസ്റ്റ് ഉണ്ട് ന്ന് പറ്ഞ്ഞു അപ്പൊ നമുക്കൊരു ഇത്ണ്ടാവിലല്ലോ നമ്മൾ മാത്രം നമുക്ക് നല്ല രീതിയില് സംസ് സംസാരിച്ചിരിക്കാൻ പറ്റൊള്ളൂ അപ്പൊ നീ നെക്സ്റ്റ് സൺഡേക്കെ ആയിട്ട് പോവാന്ന് വി വിചാരിച്ചു അങ്ങോട്ട് എന്താ മോനെ കരയുന്നുണ്ടോ എന്താ പ്രശ്നം ചായേണാ ചോയ്ക്ക്ണാ അഹ് ശെരി
ഒറങ്ങി ഇപ്പ ണീക്കാ
അല്ലെയ് നീച്ക്ക്ണ് ഓന് എന്താ ഒരു കുപ്പി കണ്ടപ്ലെ ക്ക് ചായാണം പറയാ ഓന് കുടിച്ചാലൊന്നല്ല ക കൊറ്ച്ച് കുട്ച്ചും ബാക്കി നെൽത്തൊക്കെ ചിന്തിയെടുക്കാനാ
എങ്ങനെ
കൊറ്ച്ച് കുടിച്ചൊള്ളൂ ബാക്കിയൊക-
ആഹ് അത് പിന്നെ അങ്ങനെ തന്നേണ് അമ്മക്ക് പണി ഇണ്ടാക്കി തരാൻ വേണ്ടീട്ടെ
വിചാര്ച്ച കാര്യം നടക്കണം അല്ലെങ്കി ഒച്ചപാടാ
ഉം അതെല്ലോട്ത്തും അങ്ങനെ ഒക്കെ തന്നെ പിന്നെന്താങ്ങ വീ ഇങ്ങള് വീട്ടില് പോകുമ്പോഴക്കെലൊക്കെ പോവാറുണ്ടോ
ഇന്റോടെ പോകുമ്പോ പോലെ സമ്മ്യേണ് ഔടെ പിന്നെ ഇമ്മി ഇപ്പെ അങ്ങനെ അങ്ങനെ പോവാത്തോണ്ട് ഇവിട്ന്ന് പോവും ഹസ്ബൻഡറിന്റെ വീട്ട്ന്ന്ങ്ങനെ എട്ക്കെട്ക്ക ക്ക് പോകും ഹസ്ബൻഡിനന് ഇങ്ങനെ ആഴ്ചേല് ഒരിക്കലെങ്കിലു പൊറ ത്ത്ക്ക് പോണം അല്ലെങ്കിലൊര് എടെങ്ങേറാ ആൾക്ക് അതോണ്ട് സുഖ ഇൻക്കും
മറ്റും ഞമ്മളങ്ങട്ടൊന്നും പറയെണ്ട ഇങ്ങേട്ടെന്നെ പറയാംമ്ക്ക് ഇൻക്ക് നാളാണ്ട് പോണം. നമുക്ക് ഇന്ന് പോവല്ലേ ഇപ്പ പോവ് ല്ലേ.
അതൊരു സുഖാണ്. ആഹ് ആഹ് എങ്ങോട്ടെലൊക്കെ
പോണ കാര്യം തിന്നാണ് പോണ കാര്യംന്ന് കറങ്ങാൻ പോണ കാര്യക്കെ അത് ഇന്റെലേറെ ആൾക്ക് ഇഷ്ടള്ളോണ്ട് എത്ത ഈ പെരേല് ഇങ്ങനെ കുത്തർന്ന് എത്ത എന്നു ഇങ്ങനെ പെരേന്ന് തിന്നിട്ട്. ഒന്ന് പൊർത്തൊക്കെ പോയി തിന്നണ്ടേന്ന്
അഹ് ശെരി അതോണ്ട് സുഖാണല്ലോ ശെരി പിൻ വീട്ട്ല് നിന്റെ വീട്ടില് ആരെക്കെ ഇല്ലത്?
എനിക്ക് രണ്ട് അനിയത്തി ഒര് അനിയന്.
അഹ് ശെരി ആഹ് ആഹ് അങ്ങനെല്ലേ.
ഇമ്മമ്മാക്ക് സുഖല്ലാത്തോണ്ട് പിന്നെ അങ്ങനെ എൽ ഇമ്മി ഇപ്പി ഒന്നും ഒട്ക്ക് പോകാത്തോണ്ട്
ആഹ് ആഹ് അതല്ലെങ്കിലും കൊറച്ച് ചെല ചെലോരൊക്കെയാണല്ലോ അങ്ങനെ എല്ല ത്തിനും മുന്നിട്ട് എറങ്ങൊള്ളൂ. ചെലർക്കൊന്നു അതൊന്നും ഒട്ടും ഇഷ്ട ഇണ്ടാവ് ല്ല. അത് പോലെ ഹോട്ടൽ ഫുഡ് ഇഷ്ടല്ലാ ത്ത ആള്കള് ഇണ്ടാവും അങ്ങനെയൊക്കെ ഇണ്ടാവുല്ലോ
ത്തൊക്കെ പോവുമ്പം എല്ലാരും
ആഹ് ആഹ് അല്ലാതെ ഇണ്ടാവ് ലല്ലേ ആഹ് ശെരി ആഹ്.
പിന്നെ കസിൻസ് ഒക്ക പാടെ എറങ്ങണം.
അത ആ അത് നല്ല രസാണ് കസിൻസ് ആയിട്ട് പോവുന്നതാണ് എനിക്ക് തോന്നുന്നു ഒന്നൂടി രസം.
ഓോരുത്തുംരോ മൂല
സത്യം ഇന്നപ്പ പറഞ്ഞ പോലെ ത ഞങ്ങള എല്ലാരും ഒഴിഞ്ഞഞ് നക്കണണ്ട് ഒന്ന് മഴയാാണ്ന്ന് എങ്ങനെ ആാലും ഒന്ന് പോണംമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇനി മഴയാണെങ്കിലും വെയിലാണെങ്കിലും എന്തെങ്കിലും കിട്ടണ്ട ചാൻസ ആണിതേ
എന്ന ശരിട്ടാ
ആഹ എന്നാ ഓക്കെ എന്ന എന്നാ എന്ന ശരി ഉം